വാഹ്
കേക്കാമോ
പറയോ
പിന്നെ രാത്രിത്തേകുള്ള ഫുഡക്ക ആയോ അതോ
രാത്രികക്ക് ഫുഡ് ഉച്ചകത്തുണ്ട് ആ നിങ്ങള്ടോ
എനക്ക് ഇവിടെ ആവുന്നേ ഒള്ളൂ
എന്താക്കോണ്ടിരിക്കുവാ
ഇല്ല ഇല്ല ഒണ്ട ഒണ്ടാക്കീല്ല ഒണ്ടാക്കണം
ആഹ് എന്താ വേറെ വിശേഷൊക്ക
വേറെ
ഉ എന്താ വൈകുനേരം ചായൊക്കെ കുടിച്ചില്ലേ
ആ ചായൊന്നും കുടിച്ചില്ല ഞാൻ വല്ലപ്പൊഴൊകെ ചായ ഞാൻ വല്ല പ്പോഴേക്ക് ചായ കുടിക്കാറുള്ളൂ അതുകൊണ്ട് പിന്നെ
അ സൗന്ദര്യം പോകും വിചാരിച്ചിട്ട
ന്താ
സൗന്ദര്യം പോയി വിചാരിച്ചിട്ടാണോ
കേട്ടില്ല
സൗന്ദര്യം പോവുന്ന് വിചാരിച്ചിട്ടാണോ ചായ കുടിക്കാത്തത്
അങ്ങനെയൊന്നില്ല വല്ലപ്പോഴെ കുടിക്കു
ഏ പിന്നെന്താ തെ ആരൊക്കെയാ വീട്ടിലു
ഇവിട പിന്നെ ഉം പിന്നെ പാല് വാങ്ങിക്കല്ലോ പാൽ തേ തേയിലണ് വാങ്ങിക്കണ് മറ്റേ തേയില വെള്ളം ഉണ്ടല്ലോ അതാണ് ഇട്ട് കുടിക്കുന്നത് ഇപ്പോ പാലന്നും കൊള്ളൂന്ന് പറഞ്ഞ അങ്ങനെ പി പിന്നെ പാല് മായിപ്പം നിർത്തിയിട്ടിപ്പം തേയിലുള്ള അതിപ്പോ തേയിലുള്ള ഇട അതൊണ്ട് തേയിലുള്ള ഞാൻ കുടിക്കൂല അതുകൊണ്ട് പിന്നെ ഞാൻ ചായകിട്ട വല്ലപ്പോഴെ കുടിക്കു
അവിടെ എങ്ങനെയാണ്.
ഇവിടെ ഞാൻ ചായ കു പ്പം വൈകുന്നേരം കിട്ടിയാലാണ് ഒരു ഉഷാറ് മൂഡ്
പിള്ളേരൊക്കെ സ്കൂൾ വിട്ടുവന്നേ.
പുള്ളാർ ആയിട്ടില്ല
ആഹ
പിള്ളോര്.. കല്യാണം കഴിഞ്ഞ്ട്ട്‌ അഞ്ചു വർഷായി. കുട്ടികൾ ആയിട്ടില്ല ജീവിതത്തിൽ ഒരോപ്രതിസന്ധികളാവുമ്പളെ
ആഹ ഹോസ്പിറ്റലക് കാണിച്ചോ
ഇല്ലേ കാണിച്ചിട്ടില്ല
കാണിച്ചിട്ടൊന്നു ഇല്ല പടച്ചോന്റെ വിധി ആയിട്ടില്ല
ആഹ
അനെയയാണ് തന്നോളുമായിരിക്കാം
ആഹ പിന്നെ ആ ഒരു കാലത്തെല്ലാ ഉണ്ടാവുടി ദൈവം നമുക്ക് വിധിച്ചിട്ടുണ്ടങ്കിൽ പരും ല്ലെ
ആ എങ്ങിനെ
ദൈവം നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് തരുന്നു
ശരി അതന്നെ ഇങ്ങക്ക്എത്ര മക്കള രണ്ടോ
എനിക്ക് മക്കളായിട്ടില്ല
ആഹ ഇപ്പോ കല്ല്യണം കഴിഞ്ഞു ട്ടോളു ഇങ്ങൾത്
ഇല്ല ഞാൻ എന്റെ കല്യാണ മൂന്ന് വർഷായി
നി കുറച്ച മുമ്പന്നെ വിളിച്ചില്ലേനോ
ആ
കൊറച്ച മുമ്പ് എന്നെ വിളിച്ചിനോ ങ്ങള്
ആഹ
ആഹ അപ്പ മൂന്ന് വർഷപറഞ്ഞപ്പേ
ആഹ ആ പിന്നെ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ചിട്ടില്ല ഞാൻ വൈകുന്നേരം കേ സരി ഉണ്ടാകീന്നു അത് ഫ്രിഡി ജ് വെച്ചീട്ട്ണ്ട് തൺ ത്ത്ട്ട്കഴിക്കണം
ആ
ഉം അങ്ങനൊക്കെയാണ് പോവുന്നു ഇപ്പം ഒന്നിനും പോവാ എങ്ങനെ
ഇല്ലങ്ങു
പുറത്തോട്ട് അങ്ങനെ പോവാറില്ല വല്ലപ്പോയെങ്കിലും ഇപ്പൊ നമ്മള് പുറത്ത് പോയാല് ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ വിലയല്ലേ എല്ലാത്തിനും
ആ
ഉ പ ചായക്ക് പതിനഞ്ച് കടിക്ക് ഇരുപത് ഇത് രണ്ട് കടി വാങ്ങുമ്പോത്തിന് തന്നെ നൂറുർപ ആയി
ആ പണ്ട് കടിക്കപ്പോ പത്ത് രൂപ എന്തോയിരുന്നു
ആ പ രൂപയായിരുന്നുള്ളൂ
ആ
ഈ ഇപ്പോ ആണെങ്കില് അത്യാവശ്യം പൈസുണ്ട് അപ്പൊ നമ്മളടുത്ത് നമ്മള് വീട്ടന്നെ ഉണ്ടാക്കി കഴിക്കാ വിചാരിച്ചാ അതാവുമ്പോം പൈസി ലാ ഭാണ് എല്ലാവർക്കും കൈയ്ക്കും ചെയ്യാം
ആ
ഇത് നടക്കൂല അതുകൊണ്ട് പുറത്ത് പോകലിപ്പോ കുറച്ച് ണ് പിന്നെ എനക്കഹ് വല്യ യ താല്പര്യല്ല പുറത്ത് പോയി ഫുഡ് കഴിക്കാനൊന്നും വല്യ യ താല്പര്യല്ല
ആ
പിന്നെ ആഗ്രഹല്ലസാധനം ഞാൻ ഹസ്ബന്റിനോട് ഇങ്ങട്ട് കൊണ്ടരാൻ പറി അങ്ങനെ വെക്കും
ആ
ഉ അങ്ങനൊക്കെണ്
പിന്നെ എന്തൊക്കെണ്
പിന്നെ എന്തൊക്കെയാണെന്ന് ചോദിച്ചാ എന്താ അങ്ങനെ പോണു
പിന്നെ സിനിമയൊക്കെ കാണാൻ ഇഷ്ടാണോ
ഓ ഫിലിംമാണ് ഇഷ്ടം പയെ ഫിലിം മ് ട്ടൊ
ഇപ്പടുത്തസിനിമ അത്രക്ക് ഇതില്ലല്ലേ
ഉം ഇപ്പഴത്തെ ഫിലിം ഞാൻ കാണാറന്നെല്ല ഞാൻ പഴയ ഫിലിം യൂട്യൂബിൽ ങ്ങനെ കാണുന്നല്ലാതെ അല്ലാതെ ഇപ്പത്തെ ഫിലിമ്എന്താ അഞ്ചു പൈസക്ക്ല്ല അത് കണ്ടാ തന്നെ നമുക്ക് കണ്ട് ണ് ന്ന്ള്ളൊരു ഫീല് വരൂലല്ലോ
ആ പണ്ടത്തെ കാട്ടും ആ പണ്ട ത്തെക്കാട്ടും ഇപ്പം അത് ഇപ്പഴത്തെ സിനിമയന്നും ഒരു അയാത്രക്ക് ഇതില്ലല്ലേ
ഇപ്പൊക്കത്ര പോരാ അങ്ങനെയാണ് ഞാൻ കാണാറ്ല്ല പൊതുവേ കാണാറില്ല പിന്നെ തിയേറ്ററിലൊന്നും പോയി കാണാറ്ല്ല ഇഷ്ടം അപ്പം അത് വിചാരിച്ച ങ്ങനെ നിക്കൂ
ഞാനും പഴയ സിനിമ ഇങ്ങനെ ഇരുന്നിതില് കാണും
ഉംഉം അയ് സാണ്
ആ യൂട്യൂബില്ട്ണെ ഏ അങ്ങനെയൊന്നുല്ല കൊറേ സിനിമ കാണും ചോക്ലേറ്റ് പിന്നെ കസിൻസ് പിന്നെ ഖനിയത്തിപ്രാവ് ങ്ങനെ കൊറെ സിനിമയൊണ്ട്
ഉംഉംഉംഉം
അതൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണും
ഉ കാണാൻ രസ്സാണ് ഇങ്ങളവിടെ എന്തൊക്കെയൊള്ളെ സ്ഥലങ്ങളൊ കാണാൻ പറ്റിയ
ഞങ്ങളിവ്ടെ മ്യൂസിയൊണ്ട് പിന്നെ വേളി അങ്ങനൊള്ള കൊറച്ച് കാര്യങ്ങളൊക്കെ
മ്യൂസിയം ഒണ്ടോ ഏത് മ്യൂസിയം
മ്യൂസിയം മറിഞ്ഞൂടേ
ആ മ്യൂസിയം മനസ് മൃഗങ്ങളോ
ആ മൃഗങ്ങളൊക്കെ കെട്ക്കണ സല
ഓ പിന്നെ എന്താ കായലോ
പിന്നെ പിൻ ആ പിന്നെ കായലെല്ലാം കടല്ലൊക്കെ കാണാമ്പറ്റിയ അങ്ങനെരുത് കടലെക് ക്കെ കാണാവേണ്ടിട്ടേ
ആഹ്
ഉം അങ്ങനെ അതുണ്ട്
ആഹ്
പിന്നെ പിന്നെ പ്രത്യേച്ച് ഇവിടെ അങ്ങനെ ആ ഒരു ഇവ്ടെ കാണാമ്പറ്റിര അങ്ങനെ ഒരുപാട് സ്ഥലം കാണും എനിക്കറിഞ്ഞൂടാ എക്ക് കൊറച്ച കാര്യങ്ങളൊക്കേ അറിയാവൂ
ആ
പിന്നെ കപ്പിൾ പാർക്കൊക്കെ ഇണ്ട്
ഉ പി നമ്മളൊക്ക കപ്പ്സ് കയിഞ്ഞല്ലോല്ലേ ഇനീപോ
ഉ
അതൊക്കെ നിശ്ചയം കഴിഞ്ഞ് നിക്കായിന് പോകുമ്പോളല്ല അയിന്റെക്കെടെ രസം
ആഹ് അല്ല കല്യാണം കഴിഞ്ഞവർക്കും പോവാം കൊഴപ്പാഇല്ല
ആ കല്ല്യാണം കഴഞ്ഞവർക്കും പോം പഷേ കല്യാണം കയിഞ്ഞ് ഞമ്മളൊക്കെ ഞാന് ഈയൊരഞ്ച് വർഷായ്ലേ ഞമ്മളൊന്നും ഞാനൊന്നും പോമ്പത്ര രസ്സണ്ടാവൂല്ലേ
ആഹ് ആ
മറ്റേ അമ്മ്ള് പുതുമോടിയില് പോകുമ്പ വേറെരസാണല്ലോ
ആ
ഇങ്ങനെക്കെയാണ് പോവ്ന്ന പിന്നെന്താ രാത് ത്രി എന്താ കയാക്കാന്
രാത്രി ചെലപ്പം പൂരി എന്തങ്ങനെയൊക്കെ ആയിരിക്കും
ചപ്പാത്തി ലേ ആ രണ്ടാക്കും ങ്ങള ഉണ്ടാക്കും പ്പോ
ഇന്ന് രാത്രിയാ അമ്മ
അമ്മണ്ടാക്ക
ഓ
ഉ എവിടെ ഉള്ളത് ഇപ്പോ സ്വന്തം വീട്ടിലാ അതോ ഹസ്ബൻറിന്റെ വീട്ടിലോ
ഇപ്പം എന്റെ വീട്ടിൽ തന്നെ
ആഹ എന്നാ വന്നെ കുറേസായൊ വന്നിട്ട്
ഇല്ല ഇല്ല ഞാൻ ഇവിടെ തന്നെ എൻറെ വീട്ടിൽ തന്നെ ഞാനും ഹസ്ബൻഡും എന്ടെ വീട്ടിൽ തന്നെ
ഞങ്ങ അവിടെ അങ്ങനെയ ഉള്ളത് അവിടെ കല്യാണം കയിഞ്ഞ ഹസ്ബൻന്റെ വീട്ടില നിക്കല് അല്ല സോറി കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ വീട്ടിലാ നിക്കല്
അല്ല അല്ല ഹസ്ബൻഡന്റെ വീട്ടിൽ തന്നെ നിക്കാ പിന്നെ ഇപ്പൊ നമ്മക്ക് ചെറിയൊരു ഇതുണ്ട് ഫാമിലി ഇഷ്യൂ ഉള്ളത് കൊണ്ട് ആ അതുകൊണ്ട് ഞങ്ങള് ഇവിടെയാണ്
ആ ലവ് മാര്യേജ്ന്യോ ഇങ്ങള്ത്
അല്ലല്ല അറേഞ്ച് മാര്യേജ്
ചോയ്ചട്ടോ ഫാമിലി ഇഷ്യൂ പറഞ്ഞപ്പളെ സാധാരണ അയിനല്ല ഉണ്ടാവില്ല ലവ് മാരേജൊക്കെ ആണെങ്കിലല്ലേ
ആഹ്
നോക്കണ്ട എല്ലാ വീട്ടിലും ഉണ്ട് പ്രശ്നം പ്രശ്നങ്ങള ഇല്ലാത്ത വീടില്ലല്ലോ
ആഹ്
ഉം നമ്മളെ വീട്ടിലും എല്ലായിടത്തുണ്ട്
ഇപ്പം ആ കൊച്ചിനെ കൊന്നതന്നെ കണ്ടില്ലേ വാർത്ത ന്യൂസ്
കൊ തല്ല് കൈ കൈ തല്ലി ഒടിച്ചതല്ലേ
ആഹ്
ആ അത് ഇങ്ങളെ ഭാഗത്താ
ആ നമ്മള് ഇവിടുന്ന് രണ്ട് മൂന്ന് ബസ് സ്റ്റോപ്പ് ഒക്കെ കഴിയണം
ഉം അതെവിടെപ്പൊ ട്രിവാൻഡ്രം
ആഹ്
ആഹ് ആ
ഇവിടന്ന് രണ്ട് മൂന്ന് ബസ്സ്റ്റോപ്പ് കഴിഞ്ഞി ട്ടണോന്ന്
ഓ ഓ അതന്നെ ഫുള്ള് തന്നെ ആളുകൾക്ക് സ്വത്തിന് വേണ്ടിട്ടും മറ്റേ ഇതിന് വേണ്ടിട്ടൊക്കെ
ആ
ഉം
ഇ ഇതായില്ല ഇ നീ അപ്പൊ പറഞ്ഞിട്ട് കാര്യല്ലല്ലോ
ആ പറഞ്ഞിട്ട് കാര്യല്ല ഇനി അമ്മക്ക് അമ്മക്ക് പോയി അമ്മ അമ്മക്ക് ആ കുറ്റബോധാണ് എന്തയ്യാനാ
കുട്ടികളെ വേണ്ടാത്തവർക്ക് കുട്ടികളെ കൊടുക്കുന്നു കുട്ടികള ഇല്ലാത്തവർക്ക് കുട്ടികളെ കൊടു ക്കൂല
അതാണ് ഇങ്ങള് ഡോക്ടറെ കാണിച്ചോ
ന്തോ
ഡോക്ടറെ കാണിച്ചോദിച്ച
ഞാനോ
ആ
ആ ഞാൻ കാണിച്ചു
ആ കാൺചിലെ ഉ എന്താ പറഞ്ഞെ ഡോക്ടർ
നല്ല ദോസന്ന് പറയുമ്പം ഞാ കാണിക്കണ അത് പട്ടം ആഏർ ഗൗരീശം അറിയാമ ഗൗരീശ പട്ടം
ഇല്ലല്ല അതാപ്പ പട്ടറയാ ഹലോ അതല്ലാ എന്തടോ എത്രന്താ പറഞ്ഞ
ഡർ ഒന്ന് ഇതാക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആഏർ അത് കഴിഞ്ഞതിന് ശേഷം ആയിട്ടില്ലന്നുണ്ടെങ്കിൽ ഏ അത് ട്രീറ്റ്മെന്റ് തുടങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്
അതെ അല്ലെ പി സിയോഡി അങ്ങനെ എന്തെങ്കിലുംുണ്ടോ
പിസിയോടി ണ്ട് പിന്നെ പാറ്റിൂറൊക്കെ ഉണ്ട് അപ്പൊ അ ഒരു ചെറിയ ചെയ്തുണ്ട്
വിഷുണ്ടാവൂലേ അ വേണ്ടക്കെ
ആ
എന്നായിക്കോട്ടട്ടെ പിന്നെ ആ നോക്ക ശരി ആ നോക്കെ ഓക്കെ